ആ എന്തൊക്കെണ്ട്?
അല്ലാ
അള്ളാ എന്താ പരിപാടി? ആ അവിടെ വികൃതിയാണേ കുട്ട്യളെ കുട്ട്യള് നല്ല വികൃതിയട്ടെ. കുട്ട്യള് വികൃതിയാ ഇവിടെ അത് സ്കൂളൊന്നും ഇല്ലല്ലോ.
പൊറത്തുള്ള സൗണ്ട് പറ്റുലാട്ടോ നല്ലോ കേക്കണണ്ട് പുറത്തുള്ള സൗണ്ട്.
ആഹ്
പിന്നെ
കുട്ട്യള് ഇസ്കൂളില്ലാത്ത കാരണെ.
ആഹ്
നല്ല സൗണ്ട് ഉണ്ടാക്കിയാണ് അവര് ഒന്നും ഇവിടെ ഇണ്ടായിരുന്നില്ല ഒക്ക അപ്പടി കയറി വന്ന്ക്ക ഉമ്മ
കളിച്ചാൻ പോയതേനി.
എ ആഹ് കളിക്കാൻ പറന്നാച്ചക്കെന് ഞാന് ഇപ്പൊ അവര് ങ്ങട് കെറി വന്ന്. പാടൊ അതാണ്ടായത് പിന്നെന്താ. ആ ശേ
പിന്നെ അങ്ങനെ പോണ്
ഏ
അങ്ങനെ പോണ് ഇന്ന് ഞാറാഴ്ചെറ്റ് കല്യാണംണ്ട എവിടേലും?
ആഹ് കല്യാണംണ്ട്.
ഏ
നിശ്ചയാണ് ഇമ്മീ ഇപ്പൊക്കെ അതിന് പോയിക്കാണ്.
ആഹ് അപ്പ ഇനി പണ്ടത്തെ വതില്ല നിശ്ചയം തന്നെ കല്യാണത്തിന്റെ മാരിക്കാരം.
ആഹ് നിശ്ചയത്തിന് ഇപ്പ ബടാ പരിപാടിയക്കിട്ടാണ് ഒന്നും കഴിവൊന്നുല്ല എന്നാലും
ആഹ് പക്ഷെ എല്ലാരും ആ എല്ലാരും കാട്ടുമ്പോലെ എല്ലാരും കാ അ ഇല്ലാത്തോലും ഇല്ലോലൊക്ക ഒരേമാരി.
ഇല്ലെങ്കിലോ ഒക്ക്‌ ഒരുപോലെ കാട്ടുഇള്ളോരും ഇല്ലാ ത്തോരക്കെ ഒരുപോലെ കാട്ടിക്കൂട്ടല്ലേ ചെയ്യുന്നത് ഒരു ഉം പണ്ടൊരു വാച്ച്ട്ട വച്ചാ വാച്ച്ട്ട ഒരു മുട്ടായിടോക്കച്ച ഒരു പാക്കറ്റ് മുട്ടായി ഇപ്പൊ മു ട്ടായിടെ കുത്തുമ്പ് മിനാറാ കൊണ്ടോണത്.
ആ മുട്ടായിക്കന്നെ വേണല്ലെ ലക്ഷങ്ങള്.
കുത് മിനാർ കാണില്ലാടെ മുട്ടായിന്നെ ഇപ്പൊ കൊണ്ടോണത്. അങ്ങനെല്ല ഡ്രസ്സും ചെരിപ്പും അയിന്റെന്നെ ഒരു ഇത്ണ്ടാക്കിയല്ലേ ഇപ്പൊ. അങ്ങനെ തന്നെ ഉള്ള ബിസിനസ് ആയിട്ട് കൊറെ ആൾക്കാര് വർക്ക് ചെയ്യണണ്ട് അതൊറ്റ്.
ആഹ്
കൊറെ പണിയുണ്ട്. കൊറെ പെണ്ണുങ്ങള് അതോണ്ട് വരുമാനം ഉണ്ടാക്കണ്ടല്ലോ ഇപ്പൊ.
പിന്നെ പെരിൽ ഇരുന്ന് തന്നെ അങ്ങനെ പലോതുംണ്ടാക്കാം നമുക്ക്
ആഹ് അല്ല എല്ലാ പണ് സ്ത്രീകളും പതനെ പൈസ ഉണ്ടാക്കിയ കൊണ്ടിരിക്കന്നെ ഓരോന്നും ചെയ്തിട്ട് കൈ തൊഴിലായിട്ട്ഓരോന്നും ചെയ്യാ നമ്മളെ വാട്സആപ്പ് ക ഇതക്കൊണ്ട് തന്നെ ഷെയർ ആൾക്കാരെ കൂട്ടിണ്ടാക്ക
സ്വന്തം കാലില് നിൽക്കണം എന്നുള്ള മൈള്ള എല്ലായിരിക്കും
ഉം ങ്ങളെ കുട്ടികളൊക്കെ എവിടെ
ഏഹ് എന്റെ വീട് മഞ്ചേരി മഞ്ചേരി മഞ്ചേരി കുട്ട്യാള് ഒക്കെ ഇടെണ്ട് ഉ
എത്രന്ന് കുട്ട്യങ്ങളെ
ഏഹ്
എത്ര പൊന കുട്ടിയാള
ആഹ് ഒരാൾ എടാം ക്ലാസിലും ഒരാൾ ഒന്നാം ക്ലാസ്സിലും
ഉം എന്റെ ഒന്ന മൂത്തത് എട്ടിലാണ് പിന്നെ രണ്ടിലും യു കെ ജിൽ അവരാണ് ഈ ഒച്ച ഉണ്ടാക്കുക
ചായകുടി കഴിഞ്ഞോ
ഞാൻ ചായ കുടിക്കാ ങ്ങക്ക് ഫോൺ വിളിക്കുമ്പോ തന്നെയാണ് ചായടിക്കുന്നത്
ഏതെങ്കില ഒരു പണി നടക്കണ്ടന്നേ
ആഹ് എന്തേലും പണി നടക്കണം
ഉം
ഉം പിന്നെന്താ എന്താ ഇപ്പൊ കല്യാണങ്ങളുടെ ങ്ങള നിങ്ങള അടു കല്യാണങ്ങളൊക്കെ എങ്ങനെയാണ് നല്ല ആർപാടായിട്ടൊക്കെ കാട്ടുവോ
പിന്നെ ഇള്ളവനും ഇല്ലാത്തവനെ കരേമാതിരി തന്നെ നിശ്ചയം തന്നെ കല്യാണം പണ്ടത്തെ കല്യാണത്തിന്റെ പറങ്ങൾ
ഉം ഇപ്പത്തെ കുട്ടികളെവരെ കെട്ടിക്ക്പ സ്വർണ്ണൊന്നും ക കേട്ടുണ്ടാവില്ല
ആഹ് ഇങളവിടെ കുട്ടികൾണ്ടാവ കെട്ടിച്ചാനായ കുട്ടികള് കെട്ടിച്ചാനയാ കുട്ടിയൾ ഉണ്ടാ
കുട്ട്യാളൊന്നില്ലേ ഞങ്ങളുടെ കെട്ടാനായ ചെക്കന്മാരേ ഉള്ളു
ഏഹ് അങ്ങനെ തന്നെയാണ് ഇബടിം
ഉം ഒരു മൊയ്ലിയാര ഉസ്ത ആഹ് ഉദവി കോളേജിലെ ഉസ്താദാണ് ഏഹ്
രണ്ടാങ്ങളാർക്ക് തിരയൽ തുടങ്ങീട്ട് കൊറെയായി കിട്ടിയിട്ടില്ലാരെയ
ആഹ് ഇവിടെ കൊറെേതാത്രൊന്നായിട്ടില്ല എന്നാലും നോക്കണണ്ട് ഉദവി കോളേജില ഉസ്താദ് ആണ് നമക്ക് പറ്റിയതിനനുസരിച്ച് വേണം
ഏഹ്
ഉം എന്റെ അനിയന്റെപ്പൊ കല്യാണം കഴിഞ്ഞു ഏഹ്
ആരാണ് ഉദവി ആങ്ങളെ അളച്ചനോ
മൂത്താപ്പട മകൻ എൻന്റെ അനിയും ഫ ഫൈസി ആണ് ഒരാള് ഒരാള് ന്യ ഉതവിക്ക് പഠിക്കണണ്ട് ചെമ്മാട് ദാർഹുദയില് പഠിക്കണണ്ട്
ആഹ്
ഉം ഞങ്ങള് മൂന്ന് പെൺകുട്ടിയാളാ
ഏഹ് ആഹ്
ആഹ് ങ്ങലപ്പീമേക്കെ
ഞാനൊരു പെൺ കുട്ടിയന്നെ ഉള്ളൂ രണ്ടാങ്ങളാരെ
ആഹ് രണ്ടാങ്ങളാരും ചെറിയോ ലാപൊ രണ്ടാളും കെട്ടാനായിക്ക്ന്ന്ല്ലേ
ഒരാളെ കല്യാണം കയ്ഞ്ഞ്ണ്. ഒരെ ളാപ്പാന്റെ കുട്ടിയക്കാണ് തെരയ്ണ. ഒന്ന് എളാപ്പാന്റെ കുട്ടിയും ഒന്ന് ന്റാങ്ങളെം.
ആഹ് അങ്ങനെ തെരയ്ണത്. ന്റതത് മൂത്താപാടെ കുട്ട്യന്നാണ്
ആഹ്
ഇന്റാങ്ങള ഒന്നിന്റെപ്പൊ കയിഞ്ഞു കു പ്രസയിച്ചു കെടക്കാപ്പ പെണ്ണ് എന്താ പോ ഹു ഊം ഒരു ഗ്രാമ് കുട്ടിക്ക് മേടിക്കണങ്കി തന്നെ ഒന്നും മേടിച്ചിട്ടൊന്നുല്ല മേടിക്കാനാഗ്രഹണ്ട്. പ്പത്തെ വെല നോക്കിട്ട് വേടിക്കാനും സായിക്കണില്ല ഉം ന്നാ മ്മക്ക് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ തോന്നുല്ലല്ലോ എന്താ വേടിച്ച എത്തുല്ല്യന്ന് സ്വർണം കൊണ്ട് സ്വർണ്ണ പ്പ പെൺകുട്ടികളെ കെട്ടിക്കുന്നടത്തല്ലേ പാകം മലക്കം ഒരു പവനെ ഇ ഒരു പവൻ കിട്ടണങ്കിലും മാണപ്പം ലക്ഷം കൊടുക്കെ അതുകൊണ്ട് പെൺകുട്ടികൾക്കൊന്നും പ്പ ന്നുല്ലാതായി ഒന്ന് ഒന്നും ചില്ലറായി ഒന്ന് ഇരുപത് മുപ്പതൊക്കെ ആയി ഞങ്ങക്ക് പെരപ്പണി നടക്കണോണ്ട് ത് കൂടണംന്ന് ആഗ്രഹംണ്ട് വിക്കാൻ വേണ്ടീട്ട്
ആഹ്
വേടിക്കാര് കൊറയണോന്നുണ്ട് വിക്കുന്നവർക്ക് അതൊര നമ്മള് സൂക്ഷിച്ചു വെക്കണ ഒരു മൊതലല്ലേ പ്പൊ സ്വർണ്ണം. നമ്മക്കെല്ലാ സ്ത്രീകൾക്കും ആഹ്. പ്രി പ്രിയപ്പെട്ട സാധനാണ് എല്ലാ സ്ത്രീകൾക്കും. എത്ര വരെണിത് ന്‌ട്ടത് വേണ്ടാന്ന് പറയണന്നും ല്ലല്ലോ പെണ്ണുങ്ങള്.
ഇപ്പ പിന്നെ പണ്ടത്തെ മാതിരി ആരും വാങ്ങണില്ല വെല കൊണ്ട് എല്ല
ക്കവിടെ ണ്ടാകു ആൾക്കാര്ക്ക്.
ആഹ്.
ഭാവീക്ക് നമ്മക്കൊരു മൊതൽക്കൂട്ടായിട്ട്ണ്ടാവണ അതാണിപ്പത്.
അഎന്നെ.
ഉം. ഉം. ങ്ങളെ കുട്ടി രണ്ട് എന്തേ രണ്ടാം ക്ലാസ്സി പഠിക്കണാണല്ലേ.
ഒരാളൊന്നാം ക്ലാസിലും ഒരാളെട്ടാം ക്ലാസിലും.
ആഹ്. അങ്ങനെ പഠിക്കണത്.
ഊം.
ഏ ന്ത ങ്ങളെ മാപ്പിളക്കന്താ ജോലി ഡ്രൈവറാ? അല്ലെ?
അ ആഹ്. വണ്ടിമേ
ആഹ് അ വണ്ടി ഓട്ടം ഡ്രൈവറാണല്ലേ. ന്റെ മാപ്പള കോയിക്കടേലാണ്.
ആഹ്. അവിടടുത്തന്നെ?
അടുത്തൊന്നുല്ല കൂറ്റനാട് പോണം വണ്ടിമേ മൊതലാളി വന്നിട്ടിവിടുന്ന് കൊണ്ടോവും. അവിടെ തന്നെ കൊടന്നാക്കി തരും. പുലർച്ചെ നാല് മണിക്കൊക്കെ പോവ അവര്.
അപ്പ തിരിച്ചെപ്പളാ വരാ?
തിരിച്ച് ഒമ്പതരയും പത്തും ഒക്കാവും വരാന്. അത്ര ആഹ്. നാല് മണിക്കൊക്കെ പുല ച്ച പോകും മൂന്നരക്കും വ ചെലെ ദിവസം അവിടെ നിക്കും മൂന്നു മണിക്കൊക്കെ ഓർഡറൊക്കെ ണ്ടാവില്ലേ കല്യാണത്തില്ള്ള എന്താ ആരേലു ഏൽപ്പിച്ചിട്ടൊക്കെണ്ടവല്ലോ കോഴിനെ. ബിരിയാണി യൊ ക്കണെങ്കില് കോഴി കോഴി ല്ലാതെ പറ്റൂല ന്നട്ട് അവര്ക്ക് കല്യാണല്ല, വിരുന്നില്ല ഒന്നിനും കൂടാൻ പ റ്റുല. ഞമ്മളെ കുടുംബ ലൊക്കെ അവർക്ക് പണിയേക്കാരം ശനി ഞായറല്ലേ കർ കല്യാണം ണ്ടാവ ഉണ്ടാവുക. അന്നവര്ക്ക് ജോലിം കൂടും. ഒഴിവുണ്ടാവൂലഒരു പെരുന്നാക്കും കൂടി നേരെ ഒഴിവിട്ടുല. അപ്പോ ചിലപ്പോ ഇപ്പോ പാതരക്ക് വന്ന ഒന്നാം പെരുന്നാക്ക് പ്പ അവര്ലീവ് കൊടുക്കലോടങ്ങികണ് ഇപ്പോ രണ്ട് കൊല്ലായിട്ട് മറ്റത് പെരുന്നാളും ഉണ്ടായിരുന്നില്ല. പെരുന്നാൾ രാവും കഴിഞ്ഞിട്ട് രാവിലെയും കഴിഞ്ഞിട്ട് രാവിലെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാ അവര് വരുന്നേ.
ആഹ് ഭക്ഷണം അപ്പോ എവിടുന്നാ കഴിക്കാ കൊണ്ടോവലാ.
ഇല്ലല്ല നാല് മണിക്കൊക്കെ എവിടന്നാ ഭക്ഷണം കിട്ട വേടിക്ക അവിടുന്ന്.
ഉച്ചക്കക്കോ.
ആഹ് അവിടുന്ന് കടേന്നോ അല്ലെങ്കിൽ അവിടെ കുടുംബശ്രീ ആയിട്ടൊക്കെ പെണ്ണുങ്ങൾ നടക്കൂലേ. ചോറൂണ് ഉണ്ടാക്കി കൊടുക്കികൊണ്ടന്ന് അയിന്നൊക്കെ മേടിക്കണം, അല്ലാണ്ട് കുടിന്നൊന്നും കൊണ്ടാവാൻ സഹായിക്കൂല. നാല് മണിക്കൊക്കെ അല്ലേ പോവ. ചോറക്കണ നേരൊന്നും അല്ലല്ലോ ആഹ് അങ്ങനെ ങ്ങനെണ് പോണത്. ആരി ഇട ചോറ അടുപ്പത്തിടാൻ നോക്കന്ന്. ഭർത്താവിനും പറഞ്ഞിട്ട് അതിനൊക്കെ നേരം വെകണോള്ളു. ന്താ ങ്ങള് കല്യാണത്തിന് പോവണ്ടോ?
' ' ഇന്ന് ഇല്ല.
ഉം ഇപ്പോ കല്യാത്തിന് പോയാ ആൾക്കാരെ കാണാനൊന്നും ഒഴിവില്ല, പാട്ടും പുതും കാണാന ഒഴിവോള്ളേ.
ആ ഹെ.
കല്ല്യാണം പറഞ്ഞാ നമുക്ക് ആള് പണ്ട് നമ്മള് കുടുംബങ്ങളും ബന്ധങ്ങളും ഒക്കെ ഒന്ന് സ സംസാരിക്കാനുള്ള ഒരു വേദിയായിട്ട് നമുക്ക് കുടുംബങ്ങളിൽ ഒത്തുചേരല്ഒക്കെ ഇപ്പയി പാ ട്ടും അതിന്റെ ബോക്സും അതിന്റെ സൗണ്ടും കാരണം നമുക്ക് ഒന്നും പറ്റുന്നില്ലല്ലോ വർത്തം പറയുന്ന ഒരു പരസ്പരം നമ്മക്ക് കേൾക്കാൻ പറ്റണില്ല ഇപ്പൊ?
അതെ
അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ?
നമ്മക്ക് അയൽവാസികളൊക്കെ ഉണ്ടാവും.
ഉം അയൽവാസികളുണ്ട് ഇപ്പ ഇവിടൊക്കെ വര പേരുകളൊക്കെ അപ്പ രണ്ട് വീട് ഒരു വീട് ഇപ്പരിന്നു നാലാം പേരുന്നൊക്കെ ഒരു വീട് ഇരുന്ന് ഇനിഅപ്പുറത്ത ഒരു പെര കയറ്റി വീട് ഇരിക്കാ നിക്കണ്ട് വീട്കരകുള്ള സ്ഥലൊക്കെ പോയിപ്പോ കൊറ കുറച്ച് വീടുകളായി ഇപ്പൊ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ അങ്ങനെ പോയി. ഇവിടെ സ്ഥലം വിറ്റ് കുറച്ചു വിടുന്ന. പിന്നെ ഞങ്ങക്ക് പെര കേറ്റാൻ നേരെ സലം ഇല്ലാണ്ടായി.
നിങ്ങക്ക് ഇവിടെ നിങ്ങള് നിക്കണ വീടിൻ്റെ അടുത്ത കയറ്റി കൂടെ
അവിടെത്ത തന്നെണ്. അതിന് വല്യ സ്ഥലം മെന്നും ഇല്ലേ ചെറിയ സ്ഥല ഒള്ളു. ഉള്ള സഥലം വി ന്റെ നാത്തുന്റെ മകളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൊടുക്കാണ്ടാവില്ല. അപ്പോഅത് വിറ്റിട്ടാണ്പൈസ അങ്ങട്ട് കൊടുത്തത്. അവരെ ഓരി ഭാഗത്തു നിന്ന് അവരെ ഓരിഭാഗം കൊടുത്തു താത്താടെ
ആഹ്
അങ്ങനെ കൊടുത്തിട്ടാ അതിനെ കെട്ടിക്കുന്നത്. ഇപ്പം വീട് കാട്ടാനുള്ള നല്ല സ്ഥലയായിരുന്നു ഇപ്പം അത് കൊടുത്തത് ഉം
നാത്തുന് എത്രകുട്ട്യാളാ യ്ച്ചാ
അവർക്ക് മൂന്നാളാണ് രണ്ട് പെൺകുട്ടി രണ്ടാളും കല്യാണം കഴിഞ്ഞ് കുട്ട്യാളെക്കെക്കായ്ക്ക്‌ണ് ഒരാൺകുട്ടിണ്ട് അവൻ പഠിക്ക
പ്പന്നേനി
അല്ലല്ല കല്യാണം ഇവ്ട്ന്നെന്നേയ്ന് അവല് നമ്മളെ കൊടുക്കണ്ടത് ഉപ്പപ്പയും മ്മമ്മയും ള്ള കാലത്ത് കൊട്ക്കല്ലെ അവരെ ഓരി ഭാഗംള്ളത് വിറ്റിട്ട് അവരെ പൈസ കൊടുത്തു കല്യാണം കെട്ടിക്കാന് ന്ന്ട്ടും പെര ലോണിലാണ് മൂത്താളെകെട്ടിക്കുമ്പോ ലോണ് വെച്ചതാ പെര
ഏ
ഉം അയ്നെന്നെ കൊറെ കഷ്ടപ്പാടാണ് അതിപ്പോക്കെ കൊറെ ദുബായിലൊക്കെ തന്നെര്ന്നു ഒന്നോണ്ടും മെച്ചൊന്നുല്ല ഇപ്പൊ നാട്ടിലെന്നെ ഇപ്പൊക്കെ വയസ്സായില്ലേ വാപ്പാര്ക്കൊക്കെ ഉം ങ്ങളെ പ്പാക്കോ
ന്റെപ്പീയും വണ്ടിമ്മേണ്
ആ വണ്ടീങൊണ്ട്
പൊർത്തേയ്ന് കൊറേകാലം ഇപ്പൊ പിന്നെ ആങ്ങളരൊക്കെ പണിയൊക്കായപ്പോ പിന്നെ നാട്ടിലെന്നായി
ആ അത് ശെരി പൊർത്ത് ഉം ഇവടെ അങ്ങൻത്തെന്നെന്നുപ്പോ നല്ല ഇതൊക്കെ തന്നെര്ന്നു ഇപ്പൊന്നും ല്ലാണ്ടായി കൊറേ കാലായി വീട്ടില് നിന്ന് ഇപ്പോ മീൻകച്ചോടത്തിന് പോവും കൊർച്ചേരം ആരുടെപ്പോ നിക്കാന് അ ഇവ്ട്ത്തെ അമ്മോസന് ന്റെ പ്പി പ്പ ഉസ്താദല്ലേ ന്റുപ്പ ഉസ്താദാണ് ഉസ്താദായിട്ടിപ്പം വെയ്യാ ട്ടപ്പ കെയ്ഞ്ഞു മദ്രസ കയ്ഞ്ഞു ജോലി കയ്ഞ്ഞുപ്പോ വെയ്യാണ്ടായി ഇം ഇപ്പ എന്താ നാല് അറ്റ് ബ്ലോക്കൊക്കെണ്ടായി ഹജ്ജ് ആ വെല്യാപ്പി പ്പീ ആങ്ങളാരൊക്കെണ്ടെര്ന്നു
ഏഹ്
ആ അപ്പം അജ്ജ്‌ന് പോയി അവ്ട് ന്ന് അറ്റാക്ക്ണ്ടായി ബ്ലോക്ക് നാല് വന്ന്ട്ട് ബ്ലോക്ക് നാലെണ്ണം തീർത്ത് അങ്ങനെക്കെ രിക്ക്ണ് ഉം ഇപ്പ മ്മ ള് മടവൂരിന്റെ റിസീവറ്ല്ലേ മടവൂര് പിരിവ് പോവൂലേ അങ്ങൻത്തതിന് പോവും വെയ്ക്കുമ്പോ എപ്പ്ളേലും നടക്കാനൊന്നും പറ്റൂല അധികം ന്നാലും ഞമ്മളെ കുടുംബത്ത്ക്ക് വേറെ ഒന്നുല്ലല്ലോ
ആഹ്
ആ നോക്കണ്ടേ ഒരാള്പ്പോ ഒരു കൊല്ലം രണ്ട് രണ്ട് കൊല്ലായിട്ടൊള്ളു പ്പൊ ഒരാള് ജോലി ജോലിക്ക് കേറീട്ടൊള്ളെ അവൻക്ക് ഇരുവത്തഞ്ജ് വയസ്സൊക്കെ അത്ര ആയിട്ടൊള്ളൂ ഇരുവത്തിനാല് ഇരുവത്തഞ്ജ് വയസായ്റ്റൊള്ളൂ കുട്ട്യായീന്ന് മാത്രം
ന്നാ ശെരി ഞാന് ഞാൻ പിന്നെ വിളിക്കാട്ടോ
ആഹ് ന്നാ ശെരി ഐക്കോട്ടെ